ഹലോ കേ ആഹ് ണ്ട് കേക്ക്ണ്ട് പിന്നെ എന്തൊക്കെണ്ട് വിശേഷം?
ഓ സുഖം എന്തൊക്കാണ്
ഒന്നുല്ല ഇവടെങ്ങനെ ഇരിക്ക ഇവടെങ്ങനെ ഇരി ക്ക്യാ ഫോണക്കും ഓക്കെ
ഏഹ് വീട്ടില് പണികളൊക്കെ തീർന്നോ
പണികളൊക്കെ അവിടെ അങ്ങനെ ഓരോര്ത്ത ചെയ്യണ് ണ്ട് ഞാൻ ഇവടെ വെറുതെ ഇര്ക്കാണ്
അല്ല മരക്കളാണ് അത് മ
മരക്കളല്ല നാത്തൂന്ണ്ട് ആങ്ങൾൻ്റെ കുട്ടിണ്ട്.
അതെ ആഹ് സ്വന്തം വീട്ടിൽ വന്ന് നിക്കായിരിക്കും ലേ
ആഹ് സ്വന്തം വീട്ടിലാണ് അവടെ ഹസ്ബൻ്റ് മരിച്ചേ അപ്പൊ പിന്നെ ഉം പിന്നെ മക്കളൊന്നു ഇല്ലല്ലോ അപ്പൊ പിന്നെ മക്കളില്ലേ
ഇല്ലനേ അയ്യോ
ഉം
അപ്പൊ വേ അപ്പൊ വേറെ മേരേജ് ഒന്നും കഴിച്ചില്ല
ഇല്ലേയ് ഞാ ആദ്യകന്നെ പ്രായായിട്ടാണ് മാരേജ് കഴിഞ്ഞ
ആഹ് ഇപ്പൊ എത്ര ആയി അല്ല ഇപ്പ എത്ര വയസ്സായി?
ഇപ്പൻക്ക് അമ്പത്താറ് വയസായി
ആഹ് അത്രക്കായി ലേ
ഉം
എന്താ ഇനിയിപ്പ ഇവരെ നാത്തൂന് നാത്തൂന് മക്കള്ണ്ടോ?
ഏഹ്
നാത്തൂന് മക്കള്ണ്ടോ?
ആഹ് ഉണ്ടേ
അല്ലെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നെക്കെയാവുമ്പോ നല്ല രസായിരിക്ക ട്ടോ രസച്ച അങ്ങനല്ല ട്ടോ പറയ്ണത്. എന്തേചാല് വേറള്ള കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ അവനാന്റെ കാര്യം മാത്രം നോക്കി നടന്നാ മതിയല്ലോ
ഉം അത് മതി ഇപ്പോ
ഇപ്പൊ ജോലിക്കൊന്നും പോണില്ല ജോലി ആഹ് അതെ എന്തെങ്കിലും ഷ് വെയ്യായി ഒന്നു ഇല്ലല്ലോ
വയ്യായി അങ്ങനെ വയ്യായി ഒന്നുല്ല
ആഹ്
കൊറച്ച് വണ്ണം കൂടുതല്ണ്ട് ഉം അല്ലാ കൊഴപ്പൊന്നുല്ല ജോലി എന്തെലും കിട്ടിയാ പോവാന്ന്ണ്ട് പക്ഷെ കിട്ട്ണില്ല
അല്ലാ വീട്ട്ത്തെ എങ്ങനെ നാത്തൂനൊക്കെ എങ്ങനെ നാത്തൂനൊക്കെ എങ്ങനെയ എല്ലാം വീട്ട്ത്തെ ജോലികളൊക്കെ എല്ലാം ചെയ്യോ
ആഹ് വീ ട്ട് ജോലി ഒക്കെ ഓളെന്നെ ചെയ്യല് ഞാൻ എന്തെങ്കിലും എപ്പഴേങ്കിലും തോന്നുമ്പോ ചെയ്യുന്നുള്ളൂ
ഉമ്മണ്ടാ
ആഹ് ഉമ്മണ്ട്
എഹ് ഉപ്പേ
പ്പല്ല
ആങ്ങള എത്ര ആങ്ങളാരാണിപ്പൊ
ഒന്നന്നെ ഉള്ളു ഒരാങ്ങളന്നൊള്ളു അല്ല മൂന്ന അനിയത്തിമാര്ണ്ടല്ലോ കല്യാണാഴ്ച
അവരൊക്ക ഹസ്ബന്റെ വീട്ടിലായിരിക്കും ല്ലേ
ഉം
അവർക്ക് അവരൊക്കെ എങ്ങനെ സെപ്പറേറ്റഡ് ആയവരാണോ സ്വന്തായിട്ട് വീടൊക്കെ ള്ളവരാണോ
ആഹ് രണ്ടാക്കും സ്വന്തായിട്ട് വീടുണ്ട് ഒരാള് പിന്നെ വീട്ട്ക്കൊണ്ടോയിട്ടില്ല ഓള് ജോലി സ്ഥലത്താണ്
അതെ
ക്ക് ചെറിയൊരു ജോലിണ്ട് ഒരു അറബിക്കോളേജി പഠിപ്പിക്കാണ്
അഹ് ആഹ്
പിന്നെ ഓള് അവിടെണ് ഓളും ഓനും ഒക്കൊരു കോളേജിലാ
അതെലേ ആഹ് അപ്പൊ ഹസ്ബന്റും അതേപോൽ തന്നെല്ലേ ജോലതൊക്കെ ചെയ്യുന്നവരാവല്ലേ ജോലി സാറായിരിക്കലേ
ഉം
ഉം അതെ എന്തെങ്കിലും ജോലി ഉണ്ടാവുമ്പോ ഒര് നല്ലരു മെടിച്ചന്നരും പേട ക്കാതെ ജീവിക്കല്ല അവനവന്റെ കയ്യിൽ പൈസ കിട്ടുമ്പോ ഇപ്പോ മറ്റേ വിധവ പെൻഷനൊക്കെല്ലേ
ആഹ് അത് എഴുതി കൊട്ത്ത്ക്ക്ണ്
ഇത് എന്നാ മരിച്ചത് കൊറെ ആയോ മരിച് ആറു മാസയിട്ടുള്ളുല്ലേ എന്താ ആൾക്ക് പറ്റിയത്
അണ്ണന് ഷുഗറിന്റെ പ്രശ്നങ്ങളൊക്കെണ്ടാരുന്നു പിന്നെ ശ്വാസം മുട്ടലുണ്ടാരുന്നു അങ്ങനെ മരിച്ചത് പെട്ടന്നങ്ങ് മരിച് ഒര് കൊ അങ്ങനെ ശ്വാസം മുട്ടുണ്ടായിരുന്നു അതിന് ഹോസ്പിറ്റല് പോവക്കെ ചെയ്തിരുന്നു ന്നാലും മരിച്ച പെട്ട വീട്ട്ന്ന് പെട്ടെന്ന്
ആഹ് ആഹ് അവടെ ഹസ്ബന്റെ വീട്ടിലാരൊക്കെണ്ട്
അവിടെ അയാക്ക് മക്കളും മരുമക്കളൊക്കെണ്ട് ഭാര്യ മരിച്ചതായിരുന്നു
ആഹ് അങ്ങനെ കല്യാണം കഴിച്ചതാല്ലെ അവിടെന്നിട്ടെന്തേ നിക്കാഞ്ഞേ
അവിടൊന്നുല്ല അവിടെ ഞാൻ ഒറ്റക്കല്ലേ അവര് അവരെ മക്കൾ മക്കളൊക്കെ വലുതായതല്ലേ അവർക്കൊക്കെ മക്കൾക്കെ മക്കളൊക്കെണ്ട്
വാ അയ അയാളൾടെ ആഹ് ഭാര്യ മരിച്ചിട്ട് പിന്നെ കല്യാണം കഴിച്ചതാവൂല്ലേ
ആഹ് ആദ്യത്തെ ഭാര്യയില് മക്കള്ണ്ട് മരുമക്കൾണ്ട് പേരമക്കളുണ്ട് എല്ലാണ്ട്
അപ്പൊ അവിടെ നിക്കുമ്പോ എന്തോ പോലായിരിക്കും നമ്മളൊറ്റപ്പെട്ടൊരു അനുഭവയിരിക്കുംല്ലേ
ആഹ് അവരൊക്കെരു കുടുംബായതല്ലേ പിന്നെ ന്ക്കാനൊക്കെ കണപ്പം വിളിക്കും ചെല്ലാനൊക്കെ പറയും പോയിട്ടില്ല ഓ കൊറച്ച് ദൂരയതണ്ടയ് പോവണം പോണന്നുണ്ട് പോണം ന്ന് എപ്പോഴെങ്കിലും ഒക്കെ.
ഉം ഉം എന്താ അല്ല അപ്പൊ എത്ര എന്നാ കല്യാണം കഴിഞ്ഞത്?
കല്യാണം കഴിഞ്ഞെ രണ്ടായിരത്തി പതിനേഴില്
ആഹ് അപ്പൊ ഇങ്ങനെ മക്കളൊക്കെ അങ്ങനെ നല്ലതായിരുന്നോ നിങ്ങളോടൊക്കെ?
ആ അവർക്കൊന്നും കുഴപ്പില്ല അവരിപ്പഴും കുഴപ്പൊന്നു ഇല്ല. ഞാൻവിടെ നിന്നലാന്നേ ഉള്ളു
അല്ല കല്യാണം കഴിഞ്ഞ ഒടുവിലൊക്കെ നല്ലതായിന്നോ അവിടെ നക്കുമ്പോഴൊക്കെ?
മ്
അപ്പൊ മക്കളെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ?
ഉം
എന്നാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒറ്റിക്ക് കിട്ടുന്നയെലും ആയേനെ തലക്കാലംന്ന് ഇവിടെ നിൽക്കുമ്പോഴും നമ്മ് - - നമുക്കൊരു ബുദ്ധി ബുദ്ധിമുട്ട് പോണ തോന്നല്ലേ
അതൊവലല്ലോ വേറെ എവിടെയും നിക്കുമ്പോ
ആഹ് ഉമ്മ ഉണ്ടാകുമ്പോ ഒരു സമാധാനം അലെ
ആ പിന്നെ അവിടെന്ന് പറഞ്ഞാൽ ഇപ്പോ അവര് മ ക്കള് അല്ലേ നമ്മക്ക് വ സ്വന്തായി സ്വന്തക്കാരന്ന് പറയാൻ ആരുല്ലല്ലോ.
ആഹ് കുട്ടിക പേരകുട്ടികളൊക്കെ ങ്ങ നിങ്ങളോട് നല്ലതാണോ? മ്മമ ആലേ
അവരൊക്കെ എപ്പഴും വിളിക്കും വിളിച്ച് ചെല്ലാൻ പറയും എന്താ വരാത്തെന്നും ചോദിച്ചോണ്ടിരിക്ക
അല്ലെങ്കിലും ഈ പേരക്കുട്ടികൾക്ക് ഭയങ്കര ഒരു സ്നേഹം ആവുല്ലോ. ഉമ്മമാ ഉമ്മമാരോടെ
ഉം ഉ
അ വല്ലാത്തൊരു അനുവ അനുഭവം തന്നെയാണ്. ചെ കാരണം നമ്മള് അമ്മേനേ അച്ഛനേക്കാളും കൂടുതൽ അവരെ ഉം ആ ആ എന്താ വ് പ്രായായ ആൾക്കാരോട് ഒരു പ്രത്യേക സ്നേഹാ.
പിന്നെ ചോറും കറിയൊക്കെ ആയോ ചോറൊക്കെ തിന്നോ?
ആ ഇനി ഞാൻ കുറച്ചു നേരത്തെ കുറച്ച് ചോറ് കഴിച്ചു വിശന്നപ്പ കഴിച്ചു. നി കൊറച്ച് കഴിഞ്ഞിട്ട് വേണം ഒന്നും കൂടി കഴിക്കാന് മോള് ഉറങ്ങിയിരുന്നു ചെറുതാ ഒന്നര വയസ്സാണ് വ അ അ ഫസ്റ്റ് ത്തവള് ഏ എൽ കെ ജിയിലാ പഠിക്കണത്.
ആഹ്
അപ്പോ
ഭയങ്കര ഏഹ് ഉറക്കത്തിലായിരുന്നു അതിന്റെ ഇടക്ക് മഴ പെയ്തു മഴ പെയ്തപ്പ നല്ല വെയിലായിരുന്നു അപ്പൊ തുണികളൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. മഴ പെയ്തക്കെ പകുതി മുക്കാലും നനഞ്ഞ് കുട്ടിനിം കൊണ്ടാ ഓടിയത് ഞാന്.
ഇവടിം അങ്ങൻത്തന്നെ
ഉം
നല്ല വെയിലറച്ച്ക്ഇപ്പ മഴ പെയ്തു പോയി ഇപ്പോ നല്ല വെയിലറക്ക്ണ്പിന്നിം.
ആഹ് ഇവിടീം തന്നെ നല്ല മഴണ്ട് പെയ്തിപ്പ നല്ല വെയില ഞാനതിപ്പൊ കൊറച്ചൊക്കെ പൊറ നിട്ട്.
മഴ പെയ്യാണെങ്കിൽ അപ്പൊട് ഓടിപ്പോയി എട്ക്കാലൊച്ചിട്ടേ. എന്നാല് വെയിൽ കൊണ്ടൊണങ്ങതും കാറ്റ് വീ നമ്മളകത്തുള്ള ഫാനിന്റെ കാറ്റ് കൊണ്ടാണങ്ങതും വ്യത്യാസം ഇണ്ടേ അതാ പിന്നെ ഞാന് ഇതാക്കിയത്. ഉം പിന്നെ അല്ല ങ്ങള്ഭക്ഷണൊക്കെ കഴിച്ചോ?
നല്ല
പിന്നെത്ത
നാത്തൂന്റെ വീടെവ്ടാണ്?
എവ്ടാണ്. ഇരൺ. അതെലെ.
ഓഹ്.
ഉം നല്ല എന്താ നല്ലൊരു നാത്തൂനായതൊണ്ടെ ന്നെണ് എല്ലാ ജോലിം. ചെയ്ത്ങ്ങൾ ഇരിക്കന്നേണല്ലോ.
അല്ല നാത്തൂന് എത്ര വല്യ മക്കളാണോ?
ആഹ്, ഓളെ വലുതാ പ പ്ലസ്റ്റു കഴ്ഞ്ഞ്. പ
അതെ, കല്യാണപ്രായായ മക്കളാലേ?
ഉം
ആഹ്
എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ഇ ണ്ടെങ്കില് ഒരു സമാധാനംണ്ടാവും. ഈ വീട്ടിലിരിക്കുമ്പോ നമുക്ക് ഓരോ ആലോചനകളായിരിക്കല്ലോലേ.
ഉം അതന്ന